ഓ ഹലോ
ഹലോ ഹലോ
കേൾക്ക്ന്ന്ണ്ടോ
ഹലോ കേൾക്ക്ണില്ലേ
എനിക്ക് കേൾക്ക്ന്ന്ണ്ട് നിങ്ങൾക്കോ
ആഹ് അന്നത്തെ പോലത്തന്നെ അന്നത്തേക്കാൾ സൗണ്ട് കൊറച്ച് കൊറഞ്ഞു തോന്നുന്നു
അതെന്താ എനക്ക്റിയില്ല ഫോണിന്റെ സ്പീക്കറിന്റെ പ്രശ്നാ തോന്ന്
സ്പീക്കർ അടിച്ചു പോയതയ്യോ
ഏയ് ഇപ്പട്ത്ത് പഠിച്ചാ
ഓഹ് പച്ചയാ നല്ല ഈ നല്ല സ്ലോ ആണ് സൗണ്ട് ഭയങ്കര പതു ലോയാണ്
ഹലോ
ചെവീല് കൊണ്ടോയി വെച്ച് വെച്ചിട്ടും പ്ര കൊഴപ്പല്ല്യ പക്ഷെ ആഹ് അങ്ങനെ സംസാ ഇങ്ങനെ സൗണ്ട് ഇത്രേം ലോ ആയി സംസാരിച്ചാ ശരിയാവണാവോ
അറിയില്ല നീ വല്ല അടുക്കളയിലാട്ടാ ഉള്ളത്
അത് ഇങ്ങനിം ഇങ്ങനെ ഭക്ഷണം ഇണ്ടാക്ക്യോണ്ടിരിക്കെര്ന്നു
ഓഹ് വെറ്തെല്ല കുക്കറിന്റെ പോലത്തെ സൗണ്ട് ആഹ് അതന്നെ പിന്നെ എന്താണ് സ്പെഷ്യലായിട്ട് ഇണ്ടാക്ക്ന്നേ
സ്പെഷ്യലായിട്ടോന്നുല്ല പരിപ്പ് കറി
ഓഹ് പരിപ്പ്‌കറി എനിക്കിഷ്ട്ടമല്ല
എനിക്ക് ഇഷ്ടാ മരിക്കാന് പിന്നെ ഇവിടെ ഇപ്പ നമ്മള് ജീവിക്ക നമുക്ക് എല്ലാ പാണ്ട് ഇഷ്ടപ്പെട്ട് തീരുള്ളൂ ഇഷ്ടില്ലായ് നോക്കിയാല് ഇപ്പൊ ആരും കൊടുന്നരാൻല്യാ
ആഹ്
എന്താ നിങ്ങളെ വിശേഷം
വിശേഷന്താ അത് അനിയത്തിയുടെ പെറന്നാളേനു ഇന്ന്
ഓഹ് എന്റോരു വിഷ് പറയ്ട്ടോ ആരാന്നൊന്നും അറിയില്ലെങ്കിലും
ആഹ് ചെറ്ങ്ങനെ കേക്കൊക്കെ കട്ടെയ്ത് ഇപ്പ അതാ ടൈമ് ഞാൻ ഒന്നാമത് ഏഴ് മണി ആയിന് വീട്ടിലെത്താന് കൊറച്ച് ലൈറ്റായിന്
ഓഹ് അനിയത്തി പറയുമ്പോ എത്രേലേരുന്നു
ഉം അവള് എഴിൽ
ഓ നിന്റെന്ന് സർപ്രൈസ ഒക്കെ കൊടുത്തോ
സർപ്രൈസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല ബഡ്ജറ്റ് ഭയങ്കര കുറവായി ഇപ്പൊ കൈ്മല് എന്താ അറിയില്ല കമ്മി ആയിറ്റാ ഉള്ള
അത് ശരി സാരല്ല്യഎന്നാലും കൊടുക്കാൻ പറ്റിയത് കൊടുത്തല്ല അത് മതി ഇനിയും ബർഡേ കടുക്കല്ലേ കൊടുക്കാലോ
പിന്നെ
പിന്നെ എന്താണ് പരിപ്പിൻ്റെ കൂടെ
പരിപ്പിന് കൂടെ മുട്ട പൊടിച്ചത്
മുട്ട പൊരിച്ചത്
മൊട്ടപൊരിച്ചതും പരിപ്പും
മുട്ട പൊരിച്ചന്നെ പോരേ പിന്നെന്താ വേണ്ടേ
എന്താ
അല്ല മുട്ട പൊരിച്ചത് തന്നെ മതിലേ പിന്നെന്താ വേണ്ടേ അതെ അതെ എനിക്ക് അയ്യോ അതെന്താ
ആവു ട്ടോ
ഹലോ
ചിലപ്പോ വല്ല റേഞ്ചിന്റെ പ്രശ്നം ആയിരിക്കും
ആയിരിക്കും ഇപ്പ മഴയായേരെ അതിന്റെ ഒരു പ്രശ്നണ്ട്
ആ അതെ സത്യം മഴ ആയിക്കൊണ്ട്ിപ്പ അവിടുന്ന് വിളിക്കുന്നവരൊക്കെ മീൻസ് ഞാൻ ഞാൻ വേറെ നാട്ടിലേ അപ്പൊ ഇവിടെ പറയുമ്പോ വെയില് അവണ്ട് ഇവിടെ റേഞ്ചിന് വലിയ പ്രശ് ഇല്ലല്ല പക്ഷെ നാട്ടിത്തോല് ഇങ്ങോട്ട് വിളിക്കുമ്പോ ഫുള്ള് റെയ്
ആ ഇടയ്ക്കിടക്ക് റേഞ്ച് കട്ടാകുന്നാടോ
ആ ഇപ്പൊ പിന്നും നിന്റെ സൗണ്ട് കൂടി വരുണ്ട് നേരത്തെ വിളിക്കുമ്പോ ഉള്ള മാതിരില്ല ഇപ്പൊ
കൂട്ട നിരി
വിളിക്ക പറുമ്പോ ഞാൻ വിചാരിച്ചി നീ കോള അറ്റൻറ് ചെയ്തിട്ടില്ലാന്ന്
അത് ജോയിനിങ് കോൾന്ന കുറെ സമയം കണ്ട്
ഓ അപ്പൊ ഞാ ചെവീൽക്ക് കൊണ്ടുപോയി വെച്ചപ്പോൾ ഹലോ ഹലോന്ന് നീ പറയണ്ട്
ആഹ ഞാൻ വിചാരിച്ച ആ കോള് കട്ടായിയിപ്പോയി കട്ടായിപ്പോയി എങ്ക പൂജ ഇട്ട് താണ് ഞാൻ ആലോചിച്ചത് അത് ഇങ്ങത്തെ ഒരു പ്രശ്നമുണ്ട് താ പിന്നെ പൂജ്യത്തില വരാം
ആ അത അതതെ ശരിയാത് കട്ടായി പോയാലും പ്രശ്നാണേ
ഞാൻ വിളിക്കത് കുററെ എണ്ണം അങ്ങത്തെയാണ്
അത് ശരി
അവരെടുക്കുല്ല എന്നൽ പിന്നെ ഇതാക്കുല്ല
ഓ എന്താ പിന്നെ എങ്ങനെ ഇണ്ടായിരുന്നു കോളേജില്
കോളേജില് കുഴപ്പമില്ല ഇപ്പോ അഡ്മിഷന്റെ സമയ അപ്പോ കൊറേ ആളിങ്ങനെ നരകത്തിലേക്ക് വരുന്ന ആലോചിക്കുമ്പൊ അനക്കൊരുത് വാ
അത്രയും നരകത്തിലാണോ നീ പഠിക്ക്ണത്
ഏ നരകത്തിലല്ല എന്നാ പറയാ കൊഴപ്പം ഇല്ല കുറേ കാടും ഇതല്ലാം താണ്ടി പോകണം
ഓ അത് പിന്നെ കോളേജ് ലൈഫായാൽ സ്വാഭാവികം
ആ അതന്നെ
അത് അതിനൊക്കെ തരണം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ശക്തി അതിനൊക്കെ തരണം ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ മിടുക്ക്
ആഹ് അതന്നെഅതന്നെ
വ എന്താ പിന്നെ വീട്ടില് എന്താ
ഇല്ല ഇല്ല വേറെയല്ല എയ്തിയത്
ഏ
വേറെ എയ്തിയതാണ്
കേൾക്കാൻല്യാ
ആഹ് പറഞ്ഞോ പറഞ്ഞോ ആലോയ്ക്ക
അത് ശരി അങ്ങന്ന രാത്രി കേൽക്ക് എന്താ ഫുഡ്
രാത്രിക്ക് രാത്രിക്ക് ഞാൻ പറഞ്ഞ രാത്രിക്ക് ഓട്സ് ഓട്സ് ഓട്സ് വയ്ക്കണം
അതെന്താ ഓട്സ്
അത് ഞമ്മളിങ്ങനെ രാവിലെ അരി ഭക്ഷണല്ലാം തിന്ന് പിന്നെ സമാധാനത്തിൽ ഉറങ്ങണ്ടേ ദയ്ക്കണ്ടേ അപ്പൊ ഞാൻ ഓട്സ് കലക്കി കുടിക്കും
അത് ശരി പക്ഷെ എന്താണ് പൊതുവെ എല്ലാരും നിങ്ങളോടൊക്കെ രാത്രി ചോ നീ ചോറ് കഴിക്കില്ലല്ലേ രാത്രി
ചോറൊന്നും കഴിക്കൂല എന്താലും
ഓ
ഞാന് ഇപ്പൊ നന്ന ലേറ്റ് ആയിനെങ്കില് ഞാൻ എന്താക്കും ഉച്ചക്ക് എന്തോ ഒന്നും കഴിക്കെല്ല
ഉം
അപ്പം ചോ നന്ന വെശപ്പ് ഉണ്ടെ ഞാൻ എന്താക്കും ചോറാക്കും ചോറ് കയ്ക്കും നമ്മൾ ങ്ങനെ ആംപ്ലേറ്റ് ആക്കിയിട്ട് ചോറ് കഴിക്കും പിന്നെ ഒന്നും കഴിക്കൂല
പക്ഷെ ഇവര് രാത്രി എന്തെലും ആക്കും ചപ്പാത്തിയാക്കും, പത്തില് ആക്കും അങ്ങനത്തെ എല്ലാം ആക്കും ഞാൻ കഴിക്കാത്തന്നെ പ്രശ്നേല്യാ നമക്കിപ്പ പിന്നെ അതല എന്തു വായി ഷീലായി
എറ്റും ഇഷ്ടള്ള കളറ് ഏതാ നിനക്ക്
എനിക്ക് അങ്ങനെയൊന്നു ഇല്ല പ്രത്യേകിച്ചും ഒരു ഇഷ്ടക്കളർ അങ്ങനെയൊന്നില്ല
എല്ലാ കളറും ഇഷ്ടാണോ
ആ അങ്ങനെയല്ല വൈറ്റ് ഇഷ്ടാന്ന്
എന്താ
വൈറ്റിഷ്ടാ
മ്മ എണീറ്റോ
ആഹ്
ശരി
നിങ്ങൾക്കോ
എനിക്ക് റെഡ് ഇഷ്ടാ
ഓ റെഡ്
റെഡ് ഭയങ്ക ഇഷ്ട റെഡ് ബ്ലാക്കും നല്ല ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് റെഡ് ഭയര ഇഷ്ടാണ്
ഓ ഓ
അങ്ങെ മുട്ടായി കഴിക്കോ നീ
മുട്ടായി കഴിക്കെല്ലും ചെയ്യും
എന്താ
നെനക്ക് കോണ് ഐസ്ക്രീം ഇഷ്ട്ടാ?
കോണ് ഐസ്ക്രീമോ? ആഹ് എനിക്ക് നല്ല ഇഷ്ട്ടാ.
ഏതാ റ്റവും ഫേവറേറ്റ്? ഫ്ലേവറ് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്കി ഇഷ്ടപ്പെട്ട അത് ടേസ്റ്റ് ഏതാ ഫ്ലേവർ ഫ്ലേവർ
ഐസ്ക്രീമില് എനിക്ക് ബട്ടർ സ്കോച്ച് ഭയങ്കര ഇഷ്ടാ
ആ എനക്കും ഷ്ടാ അൻക്കി പിന്നെ ഇപ്പൊ പ്പോ മേരി ബോയിന്റെ മറ്റൊരിത് അതാ ചോക്ലേറ്റിന്റെ വാനിലേന്റെല്ലോ മേരി ബോയിൻ്റെ കോണൈസ്ക്രീം നല്ല ടേസ്റ്റ്ണ്ട് ഇപ്പോൾ ഇപ്പോൾ
ആണോ എനിക്ക് ഞാൻ കോണിനേക്കാൾ ഞാൻ ചോക്കോബാറിന്റെ ആളാ
എനിക്ക് വെഷ്മം വരുമ്പല്ലേ ഞാൻ ചോക്കോബാർ തിന്നല്.
ഞാൻ അങ്ങനെണ്. എനിക്ക് ചോക്കോബാറ് ഭയങ്കര ഇഷ്ടാണ്. മീൻസ് എനിക്ക് ആ ചോക്ലേറ്റ് ഇങ്ങനെ കടിച്ചു തിന്നാൻ നല്ല ഇഷ്ട്ടാ.
അൻക്ക് അങ്ങനെയൊന്നും അനക്ക് ചോക്കോബറെന്ന് പറഞ്ഞാ ക്രൈസാ എന്നുവച്ചാൽ ഞാൻ ആരോടെങ്കും ദേഷ്യയെല്ലാം പിടിച്ച ഞനക്ക് അവര് ചോക്കോബാറ് കൊണ്ടാ എന്നെ താക്കാ.
ഓഹ് അടിപൊളി അല്ലോ? കെട്ട്ണ ചെക്കനക്ക് സുഖായി. കുറച്ച് ഒരു ഒരു ഡസൺ അത് പിന്നെ കെട്ട്ണ ചെക്കൻക്ക് സുഖായി. ഒരു ഡസൻ ചോക്കോബാറ് കൊടുന്ന്കൊടുത്താൽ നീ ഫ്ലാറ്റ് ആവോ?
ഏഹ്, അത് ഒന്നും പറ്റൂല. ഏടാ
അവിടെ മാത്രം കൊറച്ച് വൽത് വേണ്ടിരിക്കുംല്ലേ?
ആന്ന്, ത് ന്ന ഇത്. അങ്ങനെയൊന്നുല്ല. ഞാൻ ഭയങ്കര സിമ്പിള് ആൻഡ്. സിമ്പിൾ ആൻഡ് ന്താ പറയുക ചീപ്പാ ഞാൻ.
ഓ! അടിപൊളി. എന്താ? ആരെങ്കിലും നോക്കി വെച്ചി. ച്ചിണ്ടോ?
ഏ... എനിക്ക് എന്നെ നോക്കാനുള്ള ടൈമ് ഇപ്പോ അനക്കില്ല.
ഇന്നേരം ഞാൻ വേറെ നോക്കണ്ട്.
ആഹ്, അത് എന്തായാലും നന്നായിട്ടോ.
ഇൻക്ക് ഇസ്ൻ ഇൻസ്റ്റ പോലും ഇല്ലാടോ.
ആണോ? ഞാനൊക്കേ എൻ ഞാൻ സെക്കൻഡിയറി പഠിക്കുമ്പോള ഇൻസ്റ്റ തൊടങ്ങിയത്.
ഏഹ് ഞാനിപ്പോ സെക്കൻഡ് ഇയർ പഠിക്കുന്നെ അപ്പൊ എൻറെപ്പളള പുള്ളാരെല്ലാം ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. സ്ന ആക്കിയിട്ടില്ല അനക്കെന്തോ
ഇന്നിപ്പോ എല്ലാരും എന്നെ കളിയാക്കാ. എന്ത് ഇൻസ്റ്റല്ലാത്ത കുട്ടിയോ ഈ കാലത്ത് ഇൻസ്റ്റല്ലാത്ത കുട്ടിയോ? ന്ന് പറഞ്ഞ് അപ്പൊ എനിക്ക് എനിക്ക് കളിയാക്കല് കേൾക്കുമ്പം
എ ഞമ്മളെ സ്റ്റോറിയൊന്നും കാണാൻ പറ്റുല്ലല്ലോ. അതാണെ.
നോഗാന് ഇൻസ്റ്റ ഇല്ലാത്തോല്. അഹ്... മാറ്റി നിർത്താ. മിൻസ് മാറ്റി നിർത്ത എന്നറഞ്ഞാ അങ്ങനെയല്ല കളിയാക്കിയിട്ട്. അപ്പളും എനിക്ക് ഇൻസ്റ്റ തൊടങ്ങണംന്ന് ഒരു ഇതും ഇല്ലായ നി. ജ് കളിയാക്കുമ്പോ ഞാജരു അ പോട്ടപ്പുല്ല് ആ രീതിക്ക് എടുക്കാ. കാരണം ഇൻസ്റ്റ കൊണ്ട് ഇപ്പൊ എന്റെ എഞ്ചപ്പ ഒരു പ്രൈസ് അടിക്കണ കാര്യൊന്നുല്ലല്ലോ ഇൻസ്റ്റള്ളത്. അങ്ങൻത്തെ രീതില് എടുക്കു. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാല് കോളേജില് ഓരോന്നൊക്കെ നടക്കുമ്പോ നമുക്ക് കോളേജിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവൊല്ലോ. അതില് നടക്കണതൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ പ്രശ്നേ. അപ്പൊ ഞാൻ തൊടങ്ങി. ഇൻസ്റ്റ.
അന്നോട് അതന്നെപ്പോ പറയുന്നത്. അപ്പൊ ഞാൻ പ അനക്കാണെങ്കില് ഈ ഇൻസ്റ്റ തൊടങ്ങും വല്ല്യ താൽ- ഇല്ല കാരണം ഒന്നാ അത്. അത് തുടങ്ങിയ ങ്കിപ്പ ആരോടും പ്രത്യേകിച്ച് പുതിയ ആരോടും ഇങ്ങനെ സംസാരിക്കാനൊന്നും അനക്കില്ല.
പുതിയ ആൾക്കാരോട് സംസാരിക്കാണ്ടെങ്കിൽ നമ്മുക്ക് പറയണ ആൾക്കാരോട് പിന്നെ എന്തു വെച്ചാല് ഇൻസ്റ്റന്ന് മെയിനായിട്ട് റീൽസ് കാണാലോ.
റീൽസ് കാണാന്നാ പറയക പക്ഷേ എന്റെ ഉമ്മ ഒക്കെയിണ്ടേ എന്റെ ഉമ്മാന് ആരേല്ലാം അറിയാം ഞാനിതാ മോളെ റീൽസ് കണ്ട് കാ തോണ്ടി തോണ്ടി പോവ്ന്ന്ണ്ട്. നീയും തോണ്ടണ്ടാ.... ന്ന് പറയ.
എ മ്മാക്ക് ഇൻസ്റ്റണ്ടോ?
ഓ ഉമ്മാക്കൊക്കെണ്ട്. എന്റെ ന്യൂ മോമ്മ. സന്തൂർ മമ്മയാന്ന്. എല്ല എല്ല, എൻ്റെ ഉമ്മാക്ക്ണ്ട്. അനിയത്തിക്ക്ണ്ട്.
അപ്പൊ നിനക്ക് എന്താ? നിന്റെ ഇഷ്ടത്തിനാണോ നീ തൊടങ്ങാത്തത്? നിനക്ക് ഇഷ്ടില്ലാത്തത് കൊണ്ട്.
ഞാൻ തൊടങ്ങാത്തത്.
ഓ അത് ശരി
അവളൊരു സന്തൂർ മമ്മിയാണ് അല്ലെ.
നീയപ്പോ സന്തൂർ മമ്മിയാണോ?
അല്ല ഞാനല്ല സന്തൂർ മമ്മി എന്റെ ഉമ്മയാ സന്തൂർ
അത് ഞാൻ ഉദ്ദേശിച്ചത് എന്തരോ നീ വലുതാവുമ്പോ സന്തൂർ മമ്മി ആകേണ്ടി ഓ നല്ല ചെറുതാണോ
പിന്നെ ഞാൻ വളരെ വളരെ ചെറുതാ മനസൊണ്ട്.
ശരീരം കൊണ്ടോ?
ശരീരം കൊണ്ട് വേണ്ട വയസിനൊത്ത തുണ്ട്.
ആനോ വയസിന് എത്ര ഉള്ളോക്കെ പറയില്ലേ.
ആ എന്നാ വിളിക്ക ട്ക്ക് ട്ക്ക്.
എന്താ
വിളിക്കാം വിളിക്കാം ഒരു മിനിറ്റ്.
ആരൊക്കെ വിളിക്കാന്ന്
ഒരു മിൻറ്റ്.
ഓക്കേ ഓക്കേ ഹലോ